ഹലോ
ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേക്ണ്ട്. പറഞ്ഞോ.
ട്ടെവിടാ എവിടാ പറഞ്ഞ് നിർത്തിയത്? എടോ പത്തിരി, പൊറോട്ട എ ഏഹ്. ഫുഡ് കഴിച്ചാ?
ആഹ് കഴിച്ച്. നീ കഴിച്ചാ?
ഞാൻ കഴിച്ചീല.
അതെന്ത്?
ഇവടെ ടൊമാറ്റോ റൈസാ.
ഓഹ്, ഓഹ് നിങ്ങക്ക് മന്തി കഴിക്കാനൊക്കെ എങ്ങനാ?
മന്തി ഇവിടെ ഒരു ഷോപ്പ് ണ്ട് ഇപ്പം. ഏഹ് അവിടാന്ന് അറിയാന്, ഏഹ്?
നല്ലയാ.
ഉം നല്ല ടേസ്റ്റാ. അടിപൊളിയാ സൂപ്പറാ. അവിടാന്ന് പറയാന് ഇ ഏഹ്?
മന്തി അവിടുത്തെ നല്ലയൊക്കെയാണോ?
ആ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മന്തിയാ, ഇവിടാ ആ ഇവിടെ എങ്ങനാ വെച്ചാല് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങടെ കോളേജിലെ കുട്ടികളാണ്.
ഹ് ആ ഹ്ഹ്ഹ് ആ പിന്നെ ആ അതെങ്ങനാ മന്തിക്കട ഒഴിപ്പിക്കാനാ
ആ മന്തിക്കട ഒഴിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം
ഞങ്ങള് ഇവിടുന്ന് പോകുന്നത് ഒരു എട്ടൊമ്പത് പേര് ആയിട്ടാ
ഡെയിലി യൂസ് ചെയ്യണം, ഇത്
ഒരു മജിലിസ് എടുക്കും
മജിലീസ് ആ ആ ആ
ആ മജിലീസ് എടുത്തിട്ട് ആദ്യ ആദ്യ ഞങ്ങക്ക് എല്ലാവർക്കും റൈസ് കൊണ്ടു തരും, പിന്നെ ഞങ്ങള് റൈസ് പറയും പിന്നെയും ഞങ്ങള് റൈസ് പറയും, നാല വട്ടം കഴിയുമ്പോ ഇങ്ങനെ നോക്കും അങ്ങന ഇത് എന്തുവാ ഉദ്ദേശിക്കുന്നേന്ന്. പിന്നെ അയാൾ വരാതാ പിന്നെ വിളി ച്ചിരുത്തും പിന്നേ അയാള് ചോദിക്കാത പറയും ഒന്നറങ്ങി പോയ്‌ കൂടെ ആ രീതില് പിന്നെ ഞങ്ങള് ഇറങ്ങു ആറ് ഏഴ് വട്ടം വാങ്ങിക്കുമ്പം അവർക്ക് മനസ്സിലാകും ഇത് നഷ്ടക്കച്ചവടാണെന്ന്
ക്കെ ആഹ
റൈസിൻ്റെ അളവ് കുറ
ആഹ അത് ശരിയാണ അന്നേരം പിന്നെ കൊറയല്ലാ
ആദ്യത്തെ മ ആദ്യം നമുക്ക് ചെമ്പീന്ന് കൊണ്ട് തരുന്നതാണ് യഥാർത്ഥ മന്തിറൈസ് പിന്നെ ബാക്കിയൊക്കെ കുക്കറിൽ അടിക്കുന്ന
ഓഹ് അങ്ങനെ ഭയങ്കര മന്തി ഫാനാ തോന്നുന്നു അതെ
മന്തി
മന്തിയാണോ ജീവിതം ഹെലോ ഹെലോ ഹലോ ഹലോ ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് പറഞ്ഞോ
ഹലോ
ആഹ് ഹലൊ
ഹലോ ആഹ് മന്തിയാണോ ജീവിതംന്ന് വെച്ചാ മന്തി ഇഷ്ടമാണ് ആഴ്ചയിൽ രണ്ടു വട്ടെങ്കിലും മന്തി കഴിക്കും മന്തി മൂന്ന് ഉ ഞായറാഴ്ച എന്തായാലും ഒരു മന്തി കഴിക്കും ഇന്നിപ്പോ പനിയായൊണ്ട് പോയില്ല
ഏഹ് പനിയാണ്ലേ എല്ലാടത്തിലും പനിയുണ്ട്
വൈറൽ ഫീവർ
എന്റെ വീട്ടില ഉമ്മാക്ക് അനിയത്തിക്കൊക്കെ പനി ആയിന്നു ഇന്നാണൊന്നു തല പൊക്കി
അതെ
മന്തി നോർമൽ മന്തിയാണോ ചിക്കൻ മന്തി അല്ല ചിക്കൻ മന്തിയാണോ അതോ പെരി പെരിയാണോ അതോ അൽഫം മന്തിയാണോ അതോ ശവായി മന്തിയാണോ അതോ
ഉം ഇൻക് ശവായ മന്തി ഭയങ്കര ഇഷ്ടാ
ആഹ് ശവായി മന്തി എല്ലാർക്കും ഇഷ്ടവാ
ആ പിന്നെ പിന്നെ മന്തി എല്ലാർക്കും ഇഷ്ടാവകുമ്പോ എല്ലാം അങ്ങ്ഇഷ്ടാ എനിക്കി ഇതില്ലേ ഹണി അൽഫാം ഹണി ചില്ലി അൽഫാം
ചില്ലിയാ ആഹ് ചില്ലിയല്ലേ
അല്ല ഹണിന്റെ ആഹ ആഹ് അത് അത് വല്യ ഇഷ്ടമല്ല ആഹ അത് വല്യ താല്പര്യല്ല ആഹ് എനിക്ക് ആഹ് എനിക്ക് ശവായ ശവായ ആണ് എനിക്ക ഇഷ്ട ഓഹ്
എരിവ് ഇൻക് എന്റെ പൊന്നെ എരിച്ചു ചാവും
പക്ഷെ എനിക്കൊക്കെന്ന് പറഞ്ഞാ ചെറിയോരെറിവുപോലും എനിക്ക് വേഗം എനിക്ക് എരിന്ന് വേഗം പെട്ടെന്ന് എരിയും എനിക്ക്
ആണോ
ഉം ചെറിയൊരെരിവുള്ള സാധനം കഴിക്കുമ്പോഴത്തെ എരിഞ്ഞു കണ്ണൊക്കെ നറയും ആഹ് പണ്ടേ ഒരുയെരു കൂടുതലാ പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ കറിയൊക്കെ കൊറച്ച കഴിക്കുള്ളൂ കറിയൊന്നും അങ്ങനെ കൂട്ടേ ഇല്ല
അല്ലേ പണ്ട് എനിക്കി ഈ പ്രശ്നം ഉണ്ടായിരുന്നേ ഞങ്ങടെ മറ്റേ മുരിങ്ങക്ക കറി മുരിങ്ങയിലെ കറി ഉണ്ടല്ലോ മുരിങ്ങയിലക്കറി ഇട്ടാ ചോറ് തരാ അഹ് തിന്ന് തിന്ന് തിന്ന് തിന്ന് തിന്ന് തിന്ന് തിന്ന് അതങ്ങ് നാവിന് സുഖം
അതിന് ശേഷം അങ്ങനെ പിന്നെ ഒരു പ്രായം എത്തി കഴിയുമ്പോഴത്തേന് ഉമ്മാ
ഇത് മ് ഇത് മാറ്റി മുളകറയിലോട്ട് ആയപ്പെട്ട്നി എനിക്ക് ഒട്ടും പറ്റാതെആയി മുളകറിയക്കി ഒട്ടും പറ്റാതായി പിന്നെ മുളകറി വെക്കുമ്പോം മ്മച്ചി മോരുണ്ടാകും
ആഹ ആഹ ആഹ്
മോര ഉണ്ടാക്കി തര അങ്ങനെ കഴിച്ച് പക്ഷെ ഇപ്പം വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഐരുവ അടുത്തൂടെ പോകാൻ പറ്റത്തില്ല
അ എനിക് അങ്ങനെ തന്നെ ഏരു അങ്ങനെ പറ്റില്ല ഇവിടെയക്കെ നമ്മൾ എന്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്തണ്ട് പ്രത്യേകം പറയും പൈസ കുറയ്ക്കണന്നെന്നും പിന്നെ അതുപോലെ തന്നെ കഴിച്ചണ്ട് എനിക്ക് ആദ്യം എരിഞ്ഞ് കണ്ണൊക്കെ നിറന്നതാവുക
കണ്ണ് ആ കണ്ണരു വിഷയം
ആഹ എനിക്കാണെ എനിക്ക് അലർജിന്റെ പ്രശ്നുണ്ട് എരിഞ്ഞാല് ചേൽ ദോഷം അതൊക്കെ വന്നാ പിന്നെ ഫുള്ള് സീന ആഹ കാരണ വിഷയങ്ങ ഉ
അങ്ങനെയാണ് അവിടുത്തെക്കാര് പക്ഷെ ഞങ്ങള് പറ്റല്ല കുറ്റിചിറ കുറ്റി ച്ചിറ മന്തി ഓ കുറ്റിച്ചിറ ആ ആ അവിടെ പോയി ബിരിയാണി കഴി ഉ ഇന്തപ്പെ റ്റിച്ചറ പോയി റ്റിച്ചറെ പോയി
ഇവിടെ പോയിക്കോ ഇടയിലെ ഹോട്ടൽ എടെ എടയില ഹോട്ടൽ
അത് പോയില്ല പോണം
ഉ ഇടയിലെ ഹോട്ടലില് ചാമ്പ്യൻസ് അങ്ങനെ കൊറെ കൊറെ ഉണ്ട്
അത്ര സ്പോട്ട ന നമ്മ ആ ഒരു വിൻറേജ്കടെ വന്ന് കഴിച്ചായിരുന്നു
ഏ അത് എവിടണാവോ
ആ എവിട ഒരു ചന്തക്കകത്തുണ്ട്
പാളയം മാർക്കറ്റിൽ എങ്ങനാണോ
ആ
അവിടെ എങ്ങന്നോ
അല്ല അന്ന് രാവിലെ പള്ളിൽ കിടന്ന് ഉറങ്ങിയിട്ട് പള്ളിന്ന് രാവിലെ എണീറ്റ് പോയ അത് ഒർമ്മ ഇല്ല എങ്ങോട്ടാ പോയന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞ എന്റെ കൂടെ അതായത് മറ്റേ ഇതി സൈലത്തില് കുറച്ച് ടീംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
ഏഹ് കോഴിക്കോട് സൈനല്ലേ ഞാനല്ല അവന്മാര് എന്റെ കൂ എന്റെ ഫ്രണ്ട്സിന്റെ എന്റെ ഫ്രണ്ട്സ് കുറച്ചു പേര് അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവന്മാർക്ക് അവിടെ മൊത്തം അറിയാം
ആഹ് അങ്ങനെ
അങ്ങനെ അവിടെക്കെ കൊണ്ട് നടന്ന് ഓരോന്ന് കാണിച്ച തരും അപ്പൊ അതിനകത്ത് എവിടെ ഒരു കട നല്ല കടയാന്നും പറഞ്ഞ കൊണ്ട് കേറ്റി പക്ഷെ നല്ല കുഴപ്പില്ലായി
ഉം ഉം ഇപ്പൊ അവരൊക്കെ വന്നിട്ട് ഡോക്ടർമാരൊക്കെ ആയോ
ആഹ് ഉണ്ട ആയി
കുറെ നാള് സൈലത്തിൽ പോയി കിടന്നിട്ട് ഇപ്പൊ ഒരുടുത്തന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി ഒരുത്തനാണെങ്കിൽ ഒരുത്തനാണ് ആർട്ടത്തെക്ക
ഔ ഇന്നലെ
അത് ഇവന്മാര് ഇവിടുന്ന് രണ്ട് വർഷം അവിടെ പോയി നിന്ന് പഠിച്ചു ര രണ്ടുപേര് രണ്ടു വർഷം വെച്ച് അവിടെ തന്നെ നിന്ന് ഒരേറൂമിൽ നിന്ന് പഠിച്ചു രണ്ടു പേരും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഒന്നിച്ച് പഠിച്ച ഇവൻമാരി ഇവിടുന്ന് ഒരുത്തന് ഇവിടുന്ന് പോകുമ്പോ ഒരു കിലോ അണ്ടിപ്പരിപ്പ്
ആ
അ ആ തൊള്ളായിരം രൂപയുടെ അണ്ടിപ്പെരിപ്പ് കെട്ടെ ഇവിടുന്നരു ദിവസം ഓർത്ഥം പോയി ഞാനാ കൊണ്ട വിട്ട് യവൻ ഇവിടുന്ന് പോയി മറ്റവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ യവനാണ് അവിടെ ചെന്ന് കഴിഞ് യവൻ പറഞ്ഞില്ല അണ്ടിപ്പരിപ്പ്ള്ള കാര്യം ഞം പ യാത്തന്റെ ദേഷ്യത്തിന്. പിന്നെ അതെന്നെ രാത്രി ഇവെന്റെ ബാഗ് ങ്ങാണ്ട് ഒഴിവുണ്ട് എന്ന് പർഞ്ഞി ങ്ങട്ട് യെവെൻ ഇനിമയ് എന്തെയ്തു ഇതൊക്കെ ഇരുന്ന് തിന്ന് രാത്രില്ലെ. രാവിലെ ആയപ്പോ കവറ് മാത്രം കെട്കുണ്ട്. ഏഹ് പിന്നെ കൈ രിക്കാണ്ട്. ആഹ് ഒന്നെങ്കി ഇപ്പഴും പറയും അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ര രണ്ട് വർഷത്തോളം ആയി. ഇപ്പഴും പറയും എന്റെ അണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നു മൊ ത്ത എട്ത്ത് തിന്ന്ണ്. തൊള്ളായിന്റെ താടാ ഇന്റെ അണ്ടിപ്പരിപ്പ് താടാന്നും പർഞ് ഇപ്പഴും വഴക്കിടും. ഔ അങ്ങെനെ എന്തോരം കഥകള്. ഔടെങ്ങാണ്ട്. ആഹ് അ ഹ് ഔടെ പോയി കെട്ന്ന് കാണിച്ച് ഓലിനി കണക്കും കയ്യുല്ല അവമ്മാര്.
ഏഹെ ഉം. അങ്ങനാണ്ട് കഴിഞ്ഞു. ന്നാലും ഇത് വല്ലാത്തൊരു കഥ.
എന്നാലും പകുതിയെങ്കിലും വെചൂടിഞ്ഞോ ബാക്കി എങ്ങനെ ഒരിപ്പിന് ഇത്ര കഴിച്ചു തീർത്ത
പ്പഴും അത് ഇതിന്റെ ഇട ക്കിനിഞ് വേറെരെേലുണ്ടോ അതൊന്നും നമുക്ക് അറിയൻ വയ്യ ഇ ഇനി ഇനി ഇത് ന പകുതിത്തെള്ളാണോ അ അതോ ഇഞ്ഞി അയിനകത്ത് വേറെ ന്തെലും കൂട്ടി ക്കലർത്തിയിട്ടുണ്ടോ അതൊ ഇച്ചിരി ഒള്ളായിര്ന്നൊ സാനം. ഇഞ്ഞിപ്പോ ഒത്തിരി എടു ഇച്ചിരിതിന്നാലും അവൻ പറയും മൊത്തം തിന്നാ അവനാന്ന് പറയും. ഉം അയ്ന്ന് അങ്ങെനെ വകുപ്പ്ണ്ട്. അതൊണ്ട് നമ്മക്കറിയാ വയ്യ അള്ളാ.
ഉം. അങ്ങെനെക്കാണപ്പം. പിന്ന പിന്നെന്താപ്പൊ? ഇപ്പൊ ലാസ്റ്റ് ഇയെർന്നാ പർഞ്ഞേ പഠിക്ക്ന്നെ? ആഹ്, ആഹ് ഹ് ശെരി. ഐ ട്ടി ഐ, ഐ ട്ടി ഐ കയ്ഞ്ഞു. യെസ്, യെസ്
തിങ്കളാഴ്ച അല്ല.
ആഹ്, ആഹ് അതൗടെ കഴ്‌ഞ്ഞു. ആഹ് അങ്ങെനെ. ഉം എത്ര മണിക്യ ഉർങ്ങൊക്കെ ചെയ്യാ. എത്ര മണിക്ക ഒർങ്ങൊക്കെ ചെയ്യാ വീ
ഞാൻ മൂന്ന് മണിയാവും.
ഔ അങ്ങെനെ.
മുട്ടീനൊക്കെ മാറി കെടക്കുവ. അതൊക്കെന്ന് കർ ട്ട്ല്. വേൾഡ് കപ്പ് കയ്യാ അഹോന്നും കറെക്റ്റ് ആവതില്ല.
ആഹ്. അങ്ങെനെരു പ്രശ്നണ്ട്ലെ. ഇത് കയ്യാനായില്ലേ? ജൂലായൊക്കെ കയ്യൂലെ?
ഇരുത്താംന്തി കയ്യും.
ഇരൊത്തി
ഇരുവതോ എതൊ. ഇരുവതോ പത്തൊമ്പതൊ.
ആഹ് അതിന് കയ്യും ലെ. ന്നാ നിപ്പോ കൊർച്ച് കുടിയല്ലെള്ളു ലെ.
ഉം നാളെ വെളുക്കുന്ന. ഏഴൊ എന്തോ ആയി.
ആഹ് ഇങ്ങനെ പിന്നെന്താ ഏഹ് ഉം ഹേ ഹ്മ്മ്, പൈസേ യാലും ണ്ടാവും ഉം, ആ അടിക്കട്ടെ ആദ്യം
ഇപ്പഴേ അറിഞ്ഞോ മതി
ഇന്റെ ഇവിടെ പഠി ക്കുന്ന് കുട്ടികളൊക്കെണ്ട് കൊല്ലത്തൊക്കെ ഉള്ള
ഉം
ഉം, എവിടാന്ന. എക്സ് റ്റ് എവിടാന്ന് അറില്ല അവിടാണ് നാടാണ്
ഉം, നാടാണ് അ വേണ്ടാ ചോദിക്കണ്ട നല്ല കാര്യം. അപ്പഞ്ഞി വീടിനപ്പുറത്തുള്ള പുള്ളാരൊക്കെ അവിടെ കാണും
ആഹ് ശരി ഏഹ് എനിക്കൊക്കെ ഏറ്റവും വലുത് വേറെന്താണ്
വേറെ ഏന്താ
ഏഹ് ഉം എന്റെ ക്ലൈമറ്റ് ആ സാധാ പോലെതന്നേണ് മഴ ഒന്നുല്ല.
മഴയില്ല
നോ മഴ മയന്നൂല്ലല്ലോ, പ്പ വെയിലില്ല രാവിലെ വെയില്ണ്ടാവും.
ഓ തമാശ
ഹ് ഹ് ഹ്മ്മ് രണ്ടായിരത്തിഒമ്പതി ങ്ങനെക്കാണ്. അതായത് മെക്കാനിസം വ്ടെ മയാ പെയ്തേ രാവിലെ ചെർ തായിട്ട് ഒരുഅരമണിക്കൂർ മഴൻ്റെ ഒരു ലക്ഷണൊക്കെ അന്ന് ചെറിയൊരു മഴ പെയ്തു അഞ്ച് മിനിറ്റ് മയാ പെയ്ത അതങ്ങ് പോയി. അരമണിക്കൂർ പെയ്തില അഞ്ചോ പത്തോ മിനിറ്റ് പെയ്ത് ഇന്നിട്ട് അതങ്ങ് പോയി